കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാൻ പറ്റണ്ട്
ആഹ് ആഹ് എന്നാടുക്കുവായിരുന്നു?
ഞാനിബ്ടതാ ഓരോ പണി ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ ചെമ്മീനും മാങ്ങ ഇട്ടിട്ട് സംമ്മന്തി അരക്കുന്നുണ്ട്
ആഹ് ആഹ് കുഞ്ഞുങ്ങൾ ഉണ്ടല്ലേ
ആഹ് അവര് സ്കൂളിൽ പോയി
ആഹ് എത് ആഹ് എന്ത് ഏതിലാ പഠിക്കുന്നേ?
ഒരാള് ആറില് ഒരാള് നാലില് പിന്നെ രണ്ടാള് ട്വിൻസ് ആണ് ഓല് യു കെ ജിയില്
ആഹ് മൊ മൊത്തം നാല് പിള്ളേര് അല്ലേ
നാല് ആഹ്
ആഹ് എനിക്ക് ഒരു മോളേ ഒള്ളു ആഹ് അംഗനവാടി പോയേക്കുവ ആഹ് സ്കൂ കൂളിലല്ല അംഗനവാടിലാ ആഹ് പോയി തൊടങ്ങിയതേ ഒള്ളൂ
അതെ ആഹ്
ആഹ് നിങ്ങൾ ഈ അമൃതം പൊടി കൊണ്ട് ഒക്കെ ഓരോന്ന് ഒണ്ടാക്കുവോ
അത് കൊണ്ട് കേക്ക് പിന്നെ ഉണ്ണിയപ്പം അങ്ങനത്തെ ഒക്കെ ചെറിയ ഐറ്റംസ് ആഹ് ആഹ്
ആഹ് ഞങ്ങള് അതുകൊണ്ട് പുട്ട് ഒക്കെ ഉള്ളു ആഹ് മഴയത്തൊക്കെ അത് കൊണ്ടേ ആഹ് അത് ഇവിടെ കൊറെ ഇരിപ്പുണ്ടേ
ആഹ് എന്നാ കൊറച്ച്ണ്ട് കൊടുത്ത് അയക്ക് ഹലോ
കേക്ക് ഒണ്ടാക്കുവോ ഈ ലഡു ഒണ്ടാക്കാൻ തോന്നല്ലേ
ആഹ് ആഹ് അതും ഉണ്ടാക്കും ഞാൻ ഒണ്ടാക്കിയിട്ടില്ല യൂ ട്യൂബില് ഒക്കെ ഞാൻ കാണാറ്ണ്ട് ആഹ് ആ ആഹ്
ഉം, എല്ലാരും പോയോ വീട്ടിലോറ്റക്കാണോ
ഞാനും അമ്മായിമ്മയും, അമ്മോൻസാക്കിണ്ട് ഹസ്ബന്റ് ഓട്ടോ റിഷോ എടുത്ത് പോയിട്ടുണ്ട്
പോയിട്ട്ണ്ടല്ലേ ആഹ് ഉം ഞങ്ങക്ക് ഇവിടെ ആ മഴ ഇപ്പം പെയ്യുന്നുണ്ട് എന്നാ ചെറുതായിട്ടൊന്ന് തോർന്ന് നിപ്പുണ്ട്
ആഹ് ഇവിടെ രാവിലെ നല്ല മഴയിരുന്നു ഇപ്പൊ കൊറച്ച് കമ്മിയുണ്ട്
ആഹ് ഇവിടെ ഇന്ന് രണ്ടു ദിവസം അടുപ്പിച്ച് മഴയുണ്ടേ
ആഹ്
അതുകൊണ്ട് മീറ്റത്തോട്ട് പോലും ഇറങ്ങാൻ മേല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി
ആഹ് ആ
നമ്മള് പ്രതീക്ഷിക്കാതെ പെയ്തല്ലായിര്ന്നോ രണ്ടു ദിവസം അങ്ങാണ്ട് അടിപ്പിച്ച് നിന്നില്ലേ ആദ്യം പെയ്തപ്പോ
അവിടെ അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി ഉണ്ടോ
ഏതിന്റെ ആയിരുന്നു
അവധി ഉണ്ടോ ചോയിക്ക
അവധി ഇല്ല, അതൊന്നും തുടങ്ങിയിട്ടില്ല ഇവിടെ മഴയ അങ്ങോട്ട് തുടങ്ങിയുള്ളൂ ഇനിയിപ്പ നല്ല മഴ പെയ്യുവായിരിക്കും
ആഹ് ആഹ്
ഉം
എങ്ങനെ വെക്കേഷണലിൽ പൂട്ടിട്ട് ടൂർ ഒക്കെ പോയാ
ടൂറ് പോയില്ല ഞങ്ങള് തീർത്ഥാടനം പോലെ അമ്പലങ്ങളില് ഒക്കെ ഒന്ന് പോയി
ആ ഏതൊക്കെ
ആ അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്ര ഇല്ലേ
അതെ അവിടെ എങ്ങനെ
അത് കൊറച്ച് ദൂരെയാണ്
ആഹ് ആഹ്
ആ അവിടെയൊക്കെ പോയി പിന്നെ ആഹ് അങ്ങനെ കുഞ്ഞിൽ കുഞ്ഞ് ഉണ്ടായിട്ട് അങ്ങനെ പോയിട്ടില്ലേ അപ്പൊ എന്നാ അവളേയും കൊണ്ടന്നാ പോവാന്നൊക്കെ വെച്ച് അങ്ങനെ പോയാ വെക്കേഷൻ ആയിട്ട് പോയതല്ല വെറുതെ പോയതാ ആ പിള്ളേർക്ക് വെക്കേഷൻ കഴിഞ്ഞേള്ളൂ അല്ലേ
ആഹ് വെക്കേഷൻ കഴിഞ്ഞു
ആഹ് ഞങ്ങക്ക് ഇവിടെ ആ പ്രായത്തിലുള്ള പിള്ളോരൊന്നും ഇല്ലാത്തൊണ്ട്
ആഹ് വെക്കേഷന്റെ ഇതൊന്നും ഉണ്ടാവില്ലല്ലേ ആഹ്
ഉച്ചക്കത്തേക്ക് എല്ലാം ആയോ
ഇതാ ചിക്കൻ അടുപ്പത്ത്ണ്ട് ബാക്കിയൊക്കെ ആയി
ആ ആയില്ലേ ആ ഇനി പിള്ളേര് വരുമ്പോ വൈകുന്നേരത്തേക്കേ ഉള്ളൂ അല്ലേ
ആ ഇനി വരും ചായ ആ ചായ കൊടുക്ക
ഉം ആ നിങ്ങക്ക് അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
ഇല്ലല്ല പിന്നെ റംമ്പുട്ടാനെ, മുരിങ്ങ അങ്ങനത്തൊക്കെ
റാംമ്പൂട്ടാനൊക്കെ ഇപ്പ ഉണ്ടാവുന്നല്ലാം കൊഴിഞ്ഞു പോകും അല്ലെ ഇപ്പൊ ഈ മഴയോണ്ടായിരിക്കും
ഞങ്ങക്ക് ഇങ്ങനെ പച്ചയ തന്നെ കൊഴിയാ, അതായത് ഏ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാ എന്താന്നറിയില്ല, അതായത് പച്ചയാ സാധനം ചെറുതാ ചെറുതായിട്ട് തന്നെ നിൽക്കുക അത് കൊഴിഞ്ഞ്, കൊഴിഞ്ഞ് പോവാ മഴ പെയ്യുന്നോണ്ട് കേക്കാവോ കേക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ റെയ്ഞ്ച് പോയെന്ന് തോന്നുന്നു. ഉം കേക്കാവോ